ലോ
എവിടൊയിക്കാണു വീട്ടില്ലില്ലേ
ഇല്ല കേട്ടോ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു.
എന്ത്‌ പറ്റി?
എന്റെ കുട്ടിക്ക് നല്ല ചൊമ ഉണ്ട് ചുമയ്ക്കുമ്പോൾ ഭയങ്കര കഫം അങ്ങനെ കാണി കാണി ചേക്കാമെന്നു വിചാരിച്ചു.
ഓ അപ്പം നമ്പറ് അവറായോ അത്‌
ഓ കാണിച്ച് കഴിഞ്ഞ് മെഡിസിൻ എടുക്കാൻ ഇരിക്കുന്നു അപ്പം കുറച്ച് ലേറ്റാവും നല്ല തിരക്കുണ്ട്.
ഓഹ്
ഉം ചെസ്റ്റ് ഒക്കെ ക്ലിയറാണ് കുഴപ്പമില്ലെന്ന് പറഞ്ഞു പിന്നെ ഏഹ് ജസ്റ്റ് ഇപ്പം മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞ് തുടങ്ങിയതല്ലേ ഒള്ളന്നു പറഞ്ഞു.
ആഹ് നീ ഇന്നല്ലെ പറഞ്ഞാ ആ മരുന്ന് തന്നെയാ കൊടുക്കണത് അത്
അത് തന്നില്ല കേട്ടോ ഇവര് മെഡിസിൻ ഇവിടന്നല്ലേ വരണത് എനിക്ക് തോന്നുന്നു വലിയ മരുന്നി ന്റെ ആവിശ്യമില്ലന്ന് തോന്നണം കേട്ടോ കാരണം ചെസ്റ്റ് ക്ലിയർ ആണെന്ന് പറഞ്ഞു വേറെ കുഴപ്പമില്ല പിന്നെ പനിടെ കൂടെയുള്ള ചുമായിരിക്കും എന്ന് പറഞ്ഞു.
ഓഹ് ആ മരുന്ന് ഇനി തന്നാലേ അറിയാവൂ
ഓഹ് മരുന്ന് ഇനി തന്നാലേ അറിയാൻ പറ്റു
അങ്ങനെ ആരൊക്കെ വന്ന്
ഞാനും ഹസ്ബൻഡും മോളും കൂടെ വന്നു.
ഹലോ
ആ പിന്നെ നിനക്ക് സുഖന്നല്ലേ
ഓ സുഖം തന്നെടി
ആ മഴ ഉണ്ട് ന്ന് രാവിലെ തോട്ടെ മഴയൊക്കെ തന്നെ
ആ ഇവിടെയും നല്ല മഴ ഇപ്പ നല്ല തണുപ്പല്ലേ
ഓ നല്ലതാണ് ഓ നിന്റെ വീടൊക്കെ പാല് കാച് ടൈല്
ഓ പാല് കാച്ച് ആയി ഇരുപത്തിയാലാന്തിയാണ് പാല് കാച്ച് ച്ച് അങ്ങനെ അത് പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത് അപ്പൊ വീട്ടിൽ ചെന്നപ്പോ നിങ്ങങ്ങള അവിടെ ഇല്ല
ഓ മ്മള് ഇന്നലെ ഒരു സ്ഥലം വരെ പോയിരുന്ന് ട്ടോ
ഓ അയ്ൻ ആന്റി മാത്രേ ഉള്ളായിരുന്നു അപ്പൊ പറഞ്ഞ് അവരിപ്പ വരൂല അങ്ങനെ ആന്റിയെ ഞാൻ വിളിച്ച്
ഓ പറഞ്ഞു നീ വന്നിരുന്നു പിന്നെ എനിക്ക് വിളി ക്കാൻ സമയം കിട്ടില്ല കാരണം ഇന്ന് ഇങ്ങോട്ട് വന്നോണ്ടേ രാവിലെ വന്ന്
ഓ അപ്പഴ് ഞ്ഞി അവിടെയൊക്കെ വിളി ക്ക്യാണ്ട്ട്ടാ കുറച്ച് ച് അപ്പഴും നിങ്ങളെ വിളിച്ചിട്ട് വീട്ടിലൊന്നുടെ വരാ
ഓ അത് കൊഴപ്പ ഇല്ല ഇനി ഇപ്പ നീ പറഞ്ഞില്ലേ
ഓ അപ്പൊ എല്ലാരും വരണം കേട്ടാ
ഓ എന്തരയാലും വരും എങ്ങനെ വീടൊക്കെ എല്ലാം കഴിഞ്ഞാ പണിയക്ക
പണി ഞാൻ പത് നാലാംതി പാല്കാച്ചാന്നും പറഞ്ഞാണ് ഇരുന്നത് കേട്ടാ ഇപ്പഴ് ജോലിക്കാര കിട്ടാ ഇല്ല ഇനിയും കൊറേ ജോലികളൊക്കെ ഉണ്ട് എന്നാല് ഇനി താമസാവാതിരുന്നാല് എനിക്ക് അങ്ങ് കേറിപ്പോവാള്ള സമയയി ലീവ് കഴിഞ്ഞേ
ഓ
ഓ അടുത്ത മാസം ഒരു പകുതിയൊക്കെ ആവുമ്പോഴങ്ങനെ പോകേണ്ടി വരും അപ്പോഴ് പിന്നെ ഇനിയും താമസയിരുന്ന ആ വീട്ടില് കുറച്ചുവസം പോലും കിടക്കാൻ പറ്റൂല
ഓ അതാണ് ങ്ങനെ വാടകക്ക് എടുക്കണോ അതേ എന്താണ്
ഏ എ അല്ലാതെ അവ്ടെ ഉമ്മായും വാപ്പായൊക്കെ അടുത്ത് ഉണ്ടല്ലോ അവര് നോക്കിക്കോളുനി വെച്ചിട്ടങ്ങനെ വാടയ്ക്കൊന്നും കൊടുക്കണില്ല
ആ അതാണ് വാടയ്ക്കൊട്ത്താൽ വീട് പാഴി ക്കളയേഒള്ളൂ
ആ അവര് കൊഴപ്പല്ലെ വീട്ടിന്റെ അടുത്ത് തന്നെ എല്ലാരും ഉണ്ടല്ലോ അതുകൊണ്ട് അവര് നോക്കിയോളും
ഓ ഓ
ആഹ് പണി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ ഒള്ള് പിന്നെ ജോലിക്കാർ വരാൻ ഭയങ്കര താമസം കേട്ടാ ആഹ്
ഓ നീ കടേയും കൂടെക്കെ അയ്ന്റെറ കൂടെ ചേർത്തന്ന് പറയണ്
ഓ കടയും കൂടെ ചേർത്ത് വെച്ചക്കാണ് അപ്പഴ് ഇങ്ങനെ വാപ് ഇപ്പ നടത്താന്ന് പറഞ്ഞിങ്ങനെ
ഓ അത് നല്ലത് തന്നെടി റോഡ് സൈഡും കൂടൊയോണ്ടേ കച്ചവടക്കെ നടക്കും
ഓ അങ്ങനെയാണ് അപ്പ അവര് നട ത്തിക്കോളാന്ന് പറഞ് അപ്പൊ കച്ചോടൊക്കെ നടക്കുന്ന സ്ഥലമാണ്
ഉം ഉം ഉം ആ അപ്പോഴ് വാപ്പാക്ക് ചുമ്മ ഇരിക്കയും വേണ്ടല്ല് എന്തരായാലും വീട്ടിലല്ലേ ഇരിക്ക്ണത്.
ആ അതെന്നെ അപ്പഴ് വെറുതെ ഇരിക്കണ്ട അവിടെ വന്നിരുന്ന കൊഴൊപ്പോല്ലല്ലോ. അവർക്ക് ഒര് മുഷിപ്പ വീട്ടിലിര്ന്നൊള്ളര്താവൂലല്ലൊ ആൾക്കാരോടെ സംസാരിച്ചേടത്ത് നേരമ്പോക്കും ആവും വരുമാനും ആവും
നല്ലത് തന്നെടി സൈഡിക്കുടെയ് അപ്പൊ നിന്റെ ഉമ്മാ ക്കായാലും വെറുതെ ഇര്ന്നൊന്ന് നോക്കാവുന്നതേ ഉള്ളു.
ആ വീടി കൂടെ ആയൊക്കട്ടെ. വീടിന്റെ തൊട്ടട്ത്താണ് ആ രണ്ട് വീട്. ഇപ്പൊഴത്തെ പുതിയ വീട് ഞങ്ങള കുടുംബ വീടാ ഓ അവർക്ക് ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് പോകാൻ പറ്റണതേ ഉള്ളൂ. ആ
ഉം.
ആ ആ
പിന്നെന്തേര്? എങ്ങനെ കോസ്റ്റൊക്കെ? എങ്ങനാ ഈ വീടു വെച്ചത്?
ആ വിചാരിച്ചേനെക്കാൾ എരട്ടിയാ ഇപ്പൊഴക്കെ സാധനത്തിന്റെയൊക്കെ ഒരു വെല.
ഏ.
സാഹോദരിടെ വീടിന്റെ അത്രേ ഉള്ള്. പക്ഷെ അവള് വെച്ചപ്പോ അവക്ക് പതിനഞ്ചലക്ഷം ആയുള്ളു കേട്ടാ അന്ന്.
ഒരു പത്തു വർഷം മുമ്പേ. ഇപ്പൊഴാണെങ്കി അതൊരു മുപ്പത്. അന്ന് പയ്നഞ്ച് ലക്ഷത്തിന് വെച്ച വീട് ഇപ്പ മുപ്പത് ലക്ഷം രൂപയാകും.
ഓ ഓ
ആഹ് ഭയങ്കര വെലേം ജോലിക്കാരെ പണിക്കൂലിം എല്ലാ എന്തോര് വെല നമ്മളൊരിതിന് എറങ്ങുമ്പഴേ അറിയത്തൊള്ള്.
ഓ അതാണ് മ്മള് വിചാരിക്കും മ്മളെ കയ്യില് നിക്കൂന്ന്. എറങ്ങമ്പൊ അയിന്റെ എരട്ടി ഇരട്ടി പൈസേം കൊണ്ട് ഇറങ്ങാൻ പറ്റും.
ത് പോണ വഴി അറിയൂല കെട്ടോ. ഒരു പ്രാന്താണീ വീടുപണി അടക്കുമ്പഴേ. കണക്ക് എഴുതിയ ഒരു കണക്കില് മിസ്റ്റേക്ക്‌ വന്നാല്. പിന്നെ തീർന്ന്. ഉം ഉം.
പിന്നെ നീ എല്ലാ ഹൈ ക്വാളിറ്റി സാനങ്ങളൊക്കെതന്നെ യൂസ് ചെയ്തല്ലേ. പിന്നെ പണിയാണ്.
അങ്ങനെന്നെ എടുക്കണവരെ നമ്മക്ക് ഒരു ദിവസം രണ്ടുസോ. പ്പ താമസിക്കാനുള്ളല്ലേ. എല്ലാം നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ നല്ല ഇത് തന്നെയാ എടുത്താത്. ആ ആ
ആ എത്ര സ്ക്വയർ ഫീറ്റുണ്ട് മൊത്തത്തി
മൊത്തത്തി രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുണ്ട്. മോളിലും താഴേയും കൂടെ കൂട്ടി.
ഓ ഓ നല്ല വലുത് തന്നെ
ഓ അതുതന്നെ ആ
പിന്നെ അങ്ങനെ ഫർണിച്ചറൊക്കെ എല്ലാം സെറ്റെയ്താ.
ഫർണിച്ചർ വാങ്ങാതുള്ള പൈസയാണ് ഞാൻ പറഞ്ഞത്. ഈ ഫർണിച്ചറൊക്കെ ഇനി വാങ്ങണം.
ഓ അത് കൊറച്ചൊക്കെ കിട്ടിട്ടു ആയിരിക്കുല്ലെ.
ഓ അതിനെന്നെഞ്ഞ് പ്രത്യേകം പൈസ ഒപ്പിക്കണം. ഫർണിച്ചർ ഞങ്ങള് ഒരു രണ്ടു ലക്ഷം രൂപ വേണ്ടേ ഫുള്ളായിട്ട് വാങ്ങണോങ്കിൽ. അതിനേക്കാലും വേണം തോന്നു
ആ അയ്നെക്കാളും വേണം എല്ലാം. കൊറച്ചൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നാലും ഒരു രണ്ട് ലക്ഷം രൂപക്ക് നിങ്ങള് വാങ്ങേണ്ടി വരും.
ഓ അങ്ങനെയങ്ക അയ്ന്റേം വെല എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഇനിയിപ്പോ കയ്യിൽ പൈസ ഒത്തിരിയൊന്നുമില്ല കേട്ടോ. അപ്പോളേ കൊറച്ച് ലോനുണ്ടായിരുന്നു അപ്പഴേ അത് അടച്ചു തീർത്ത അപ്പൊ ഇനി ഒന്നുകൂടെ അത് ആഹ് ഫുള്ള് അടച്ചിട്ട് ഒന്നൂടെ ലോൺ എടുക്കാന്ന് പറഞ്ഞു ഇരിക്കുന്ന
ഓ ഓ
അപ്പോ ലീവ് എനിക്ക് ലോൺ എടുക്കണ കൊറച്ച് ഇവിടെ നീട്ടി ചോദിക്കണം ഒരു മാസമെങ്കിലേ അടുത്ത മാസം ഒരു ഫുള്ളായിട്ട് കിട്ടിയാലെ ലോൺ ചെയത് ശരിയായി പോകാൻ പറ്റുള്ളൂ
ഓ ഓ
കമ്പനിയിലും കൂടെ വിളിച്ചു പറയണം
ആ ആ ആ ഓ.. ഓ നോക്ക് നീ
ആഹ് ഓ പിന്നെ നിന്റെ പരിചയത്തിൽ ഏതായരു ഇന്റർലോക്കിന്റെ ആളുണ്ടന്ന് പറഞ്ഞാൽ അതും കൂടെ ഇപ്പ ചെയ്യാന്ന് വിചാരി നിയിപ്പൊ പാല് കഴ്ച് കഴിഞ്ഞേ പറ്റുവുള്ളൂ. ഇപ്പ മഴ അയക്കൊണ്ടേ
ഓ ഓ അത് നമ്മള വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ളതാണ്. നിങ്ങൾക്കും അറിയാവുന്ന തന്നെ
ആഹ എനിക്കറിയ ഓ അതാണ് അവര് അവരാവുമ്പോന്നെ ചെയ്തുവരെങ്കിൽ അവർക്കും. പോ ഇതാവും ആ അതുകൊണ്ടാണ് ഞാൻ നിന്റെറത്ത് ചോദിച്ചു. എന്നാള് അവിടെ വന്നപ്പോ നിങ്ങള് പറഞ്ഞല്ലോ അതിന്റെ ച ആ
ആഹ് ആഹ ആഹ് ഓ അപ്പൊ ഞാൻ പറയാം കേട്ടെ നമ്പർ അയച്ച് തരാം.
ഓ ഓഓ പറ്റോ കൊച് ന്തരയാണ്
കൊച്ച് ഇവിടെ ഇരിക്കുന്നു.
ഓ
ഞാൻന് മെഡിസിൻ എടുക്കാൻ നിൽക്കണ്.
ഓ അസ്കോറില് ഇവൊക്ക് പനി വന്ന ചോമ്മ വന്നപ്പ അസ്കോറിലാണ് വന്നത്.
ഓ ഓ മറ്റേ നല്ല കഫോണ്ടായ ലിവോളിനും അത് ഇത് ഓക്ക് കൊടുത്ത്.
ആഹ ഭയങ്കര കയ്പ്പാണോ ഓ ഭയങ്കര പാടാര്ന്നീ.
തന്നല്ലേ ന കൊച്ച നാളെ ആന്റിബയോട്ടിക് കൊടുത്തപതനന് തന്നെ കുടിക്കാൻ ഭയ ഒരു പാടായിരുന്നു.
ഈ കൊച്ച് ആന്റിബയോട്ടിക് കുടിക്കൂല ആയോ അന്ന് ആശുപത്രിയിൽ വച്ച്. ആ പീടിച്ചു വെച്ച കേട്ടാ
ആഹ്
ഉപയോഗിക്കണ മരുന്ന് കഴിക്കുക ഇല്ലേ എല്ല ആന്റിബയോട്ടിക്ക് അങ്ങനെയല്ലേ. അത് കാണുമ്പോ ഇ ഒരു ദിവസം തട്ട തട്ടിമാറ്റി കാമത്തികളഞ് കററ്റ് അഞ്ച് ദിവസത്തെ കുളള മരുന്ന്. അത അതാ പിന്നെ ഒരു നേരം കൊടുക്കാ ഇരുന്നൂറ്റി എത്ര രൂപ കൊടുത്ത് വാങ്ങേണ്ടി വന്നു.
ഓ അങ്ങനെ ഭയങ്കര വിളിയാണ് വിളിയന്ന് വെച്ചാ നീല വിളി.
ഓ ഇതും അങ്ങനെയാണ് വായും ഒഴിച്ചു കൊടുത്താ എന്നാള് തുപ്പിയും കളഞ്ഞ്. അത് ഇപ്പുള്ളേർക്ക് മരുന്ന് കൊടുക്ക ഭയങ്കര പക്ഷെ മോൻ അങ്ങനെ കുഴപ്പൊന്നുല്ല പാവം.
ഈ കുട്ടി കൊഴപ്പം ഇല്ലായിരുന്നേ ഇപ്പ തൊട്ടാണ് കൊഴപ്പം തുടങ്ങി.
ഓ പഞ്ചസാര വയിട്ട് എടുക്കാന്ന് പറഞ്ഞു നോക്കാ. അത് ചില നേരത്ത് പഞ്ചസ പസാര ഇടാന്ന് പറയുമ്പോൾ കേൾക്ക്.
ആഹ ചിലരെക്ങ്ങനെ തന്നെ കൊടുക്കണ പഞ്ചസാര. വായിൽ ഇടം എന്ന് പറഞ്ഞ്. കാസ്ന്റെ പിന്നെ എന്തായര് ഈ അസ്കോറില് വല്യയ കഫയില്ലങ്ങനെ അങ്ങനെയല്ലേ കൊടുക്കണത്.
ഓ സ്കോറിലന്ന് വെച്ചാൽ ചമയ്ക്കുള്ള മൂന്ന് കണ്ടന്റെ അടങ്ങി എന്തോ മരുന്നാണ്. ടോ എന്ന് പറയണ ഒരു മരുന്ന് ലെവോ സാൽബുറ്റാമോള് അതെല്ലാം അടങ്. മൂന്ന് മരുന്നിന്റെ എഫക്ട് ചെയ്യുന്ന ഇവൾ ഇവള് ഇിടന്നപ്പോ തന്നു ഇവാക്ക് ഇല്ല കുറെ ചോമക് ഉളള ഇഞ്ചെക്ഷനായിയിട്ടും വായിക്ക്. കോടെ എല്ലാം ഉണ്ടായിരുന്നും ഓ
ഉ
ഓ നീ കൊച്ചിനെ കാണിക്കണ ഡോക്ടർ ഉണ്ടായിരുന്ന.
അതില്ലോയിരുന്നു പിന്നെ അത്യാവശ്യ ആയൊണ്ട് പിന്നെ ഞാൻ വേറെ എരെണ്ണം കാണിച്ചു കാരണം അടുത്ത ആഴ്ച ഇങ്ങനെ ഓ ആഹ ഇക്കാര് കമ്പനിൽ ഇങ്ങനെ ഒരു ടൂർോണന്ന് പറയണം. അപ്പൊ അതിനന് മുമ്പൊക്കക്കെ കുടിയാ പിന്നെ പോകാനൊന്നും പറ്റൂല. അത് പറഞ്ഞു പോയല്ലായിരുന്നെങ്കിൽ മാ യിരുന്നു കൊച്ചിനും വയ്യാത്തത്കൊണ്ടേ.
ഓ നിങ്ങളും പോണ.
ഓ ഞൻ ഫോ ഏഹ് ഇവിടെ ഏഹ് മൂന്നാറൊരുസം ഇടുക്കി ഒരുസം സം പിന്നെ വേറെ എവിടെയ ഒരു ദിവസംന്ന് പറയണ് ശനിയാഴ്ച പോവും തിങ്കളാഴ്ച വരും
ഓ അത് നല്ലത് തന്നെ അപ്പൊ കൊ ന്നെയാ അപ്പ മരുന്നൊക്കെ കൊടുത്ത് റെസ്റ്റ് എടിപ്പിച്ച് എടുപ്പിച്ചാ മതി
ഓ അതാണ് പിന്നെ കാണിക്കാന്ന് പിന്നെ എന്നാ വല്ല്യെ ചൊമേണാന്നോയ്ച വല്ല്യെ ചൊമ ഇല്ല പക്ഷെ ചുമയ്ക്കുമ്പോ അങ്ങ് പൊര്ങ്ങി അങ്ങ് പെട്ട് ല്ല ന്നുമ്പ് വന്നാണ്ക്ക്
ഓ ഇബ്ടെയാണെങ്കി കേട്ടാ ഈ അയാന്ല്ലേ എനിക്ക് മോന് കാണി ച്ച് പരിചയുള്ളെ കൊണ്ട് കെട്ടാ ഈ മോക്ക് വരപ്പ ഞാൻ ചെറിയ രീതിയിൽ ആവിയൊക്കെ അങ്ങ് പിടിച്ചു കൊടുക്കുമ്പോ കൊറിം ആഹ് മോന്റെ ആവിയന ഞാൻ അസ്താലിന് എന്താണ്ട് ഉപ്പ് വെള്ള ത് ച്ച് അങ്ങ് ആവി പിടിച്ചു കൊടുക്കും അപ്പോഴൊക്കെ അങ്ങ് കൊറയാണെയ്യ്ണത്
ഓ ഓ ഇത് അസ്താലി ഈ കുട്ടിക്ക് ഇതുവരേം തന്നിട്ടില്ല പിന്നെ മറ്റേ ലിവോളിന് സ് സാൽബുറ്റാമോളൊക്കെ ഞാൻ നിന്റെട്ത്തും ചോദിച്ചപ്പോ നീ പറഞ്ഞ് അത് ഡോക്ടർ പറയാതെ കൊടുണ്ടന്ന് പറ ഞ്ഞ് അതും ആ രണ്ട മരുന്ന് എന്റെ കയ്യി ഇരിക്കെര്ന്ന്
ആഹ് പിന്നെ ഇനി ആന്റിബയോട്ടിക്കിന്റെ ആവശ്യവില്ല കാരണം ഈ എടയ്ക്കല്ലേ ആന്റിബയോട്ടിക് ക്കിതായിട്ട് നീ കൊടുത്തഹ് നീ തൊണ്ടയ്ക്ക്
ഇല്ല ഇല്ല ആന്റിബയോട്ടിക് തന്നില്ല
അല്ല ഞാൻ പറഞ്ഞതേ ആന്റിബയോട്ടിക് കൊടുക്കണ്ട കാരണോന്ന് വെച്ചാ ആഹ് ഈ ചുമ അങ്ങ് മാറുവായിരിക്കും കാരണം ഒരട്ടം ആന്റിബയോട്ടിക് കൊടുത്തേയ്ക്കല്ലേ
ഓ ആന്റിബയോട്ടിക്ക് തന്നില്ല ഇപ്പൊ കൊടുത്തോണ്ട് വേണ്ടന്ന് പറഞ്ഞു
ഓ എടി ഒരു കോള് വര്ണെ എങ്കി ശെരിയേ നില്ല് ഇപ്പ വിളിക്കാം